ഓ എവിടെ എന്തൊക്കെയാ വർത്താനം
ആ നല്ല വർത്താനം എന്ത് പരിപാടി ഇപ്പോ
ഞാൻ ഇവടെത്തന്നെ നാട്ടുകുടെയ് ഞാപ്പൊ വെറുതടക്ക ല്ലേ ഞാ ഇതൊക്കെ പൈസ കൊറേ നിക്ഷേപിച്ചോണ്ടേ അന്നാ കുറച്ച ആദ്യ ഗൾഫ് കഴിഞ്ഞ കുറച്ച് കൂടെ ഒരു കമ്പനി യില് നിക്ഷേപിച്ചിരുന്നു അപ്പൊഅത് ലാഭം വന്നൊണ്ട് ഞാ ഇപ്പൊ പിന്നെ പണിക്കൊന്നും വല്ലാ പോക്കില്ല
ആഹ്
അവർക്കെന്തെ ചക്ക് ആഹ്
വിദേശത്ത നാ
ഇപ്പ നാട്ട് തന്നെ നമ്മൾതെവിടെ ചെറിയോരു കച്ചവടം ഇട്ടക്ക്ണ് നമ്മുടെ അട്ത്ത് തന്നെ പലചരക്കെ
ച ആഹ്
അപ്പ് അങ്ങനെ നടത്തിയൊണ്ട് പോവാണ് പിന്നെ ഞാനാവുട്ക്ക് കുറച്ച് ചക്കോട്ത്തയച്ചീനല്ലോ
ഏഹ്
ഞാനേ അവിടക്ക് കൊറച്ച് ചക്ക കൊടത്ത്
അപ്പോ ഞാൻ വിചാരിച് ഈ ചക്കപ്പോ എവിടുന്നാണ് ഈ കാലത്ത് കിട്ടണോയിച്ച് അപ്പളാ കുറച്ചഴിഞ് മനസ്സിലായ ആഹ് ഇങ്ങളയചിനു അയചോട്ത്താണ് പറഞ്ഞു
ആഹ് ആ നാളന്നെ പെരീക്ക് കുടി ചപ്പോ പറഞ്ഞിരുന്ന് അനക്കവിടെ സാധനങ്ങളോന്നും കിട്ട്ണ്ല്ല ചക്കേം മാങ്ങയൊന്നും കിട്ടിട്ടില്ലാന്ന്ക്കേ പറയ്ണ്ട്
ആ ഇവിടെ ഇങ്ങനെ ഇതാണ് പണ്ടത്തെ മാതിരി ചക്കയും മാങ്ങായൊന്നില്ലപ്പൊ നമ്മുക്കറിയ നമ്മൾ നാട്ടിൽ പോയ ഫുള്ള് ചക്കേം മങ്ങേമ്
ആഹ് ഇപ്പൊ ഇന്റാ തൊടുവിലാണെങ്കിലേ ഞാഅന്നാ കുഴിച്ചിട്ടിനെ ആഹ് ഇജ്ജുൻണ്ടേയ്നല്ലോ കുഴിച്ചിടാൻ നമ്മള് കുറച്ച് കുഴിച്ചിട്ടില്ലേ കുറച്ച് കുള്ളം പെട്ടെന്ന് കഴിക്കണേ ന്താങ്ങീറ്റ്
അതാ
ആഹ് ആ മൂന്നൊല്ലം മുൻപ് കുഴിച്ചിട്ടെ. മൂന്നൊല്ലം കൊണ്ട് കയ്ക്കണേ ആ കഴിച്ചിലൊടത്തിയ ഒക്കെ
ഓഹ് അയിക്കൊല്ലണ്ടായതാ.
ആഹ് അതൊക്കെ ഇക്കൊല്ലം ഇതാണ്ടായതാണ്.
ഏഹ് കയിഞ്ഞൊല്ലൊന്നും അയ്മണ്ടെയ്നിലല്ലേ.
കഴിഞ്ഞൊല്ലം ഉണ്ടായിട്ടില്ലേ മൂന്നൊല്ലം കൊണ്ടാ കഴിക്കാറന്നേ മൂന്നൊല്ലായി അപ്പൊ കറക്റ്റ് മൂന്നൊല്ലം ങ്ങോണ്ട് കായ്ച്ചും ചീതു. നല്ല സാധനം കിട്ടി അതാണേ പെരും മധുരം തേനിങ്ങനെ ഒലിച്ച അത് തിന്നോക്കിയോ
ആഹ് തിന്നോക്കിയേയ് നല്ല രസണ്ടേയ്
ഏഹ്
അതമ്മക്ക് ആ കൃഷി ഭവന്ന് കിട്ടിയല്ലേ
ആഹ് അത് കൃഷിഭവനിന്ന് നമ്മളന്ന് എഴുതി കൊടുത്ത് വേടിച്ചു.
ആഹ് അന്ന്പ്പോ അയിന് എത്രറുപ്യ പറഞ്ഞീന്നോല്
അന്ന് സബ്സിഡി ഇതായിക്കാണ്ടേയ് എളവില് കിട്ടിയല്ലേ ഓരോ ചെടിക്കും മുപ്പത്റുപ്യേ ക്കെ കിട്ടിയത്. ഞമ്മള് നൂറ് നൂറെണ്ണറക്കി കൊറേ ഇവടെ കുഴിച്ചിട്ടു പിന്നെ കൊറ ജ്ജ് അന്റെ പെരിക്ക് കൊണ്ടോയി പിന്നെ കൊറച്ചിവടെ ഞമ്മള് അപ്പൊറത്ത്ക്ക് ഇപ്പറത്ത്കും കൊടുത്തിട്ട് അങ്ങനെ ഒപ്പിച്ചിക്കല്ലേ.
ആഹ് അതെയ് അല്ലാ ഇപ്പൊ ചക്കനെള്ളൂ ഇപ്പൊ നമ്മളെ തൊടൂല് വേറൊന്നുല്ലേ
അല്ല തെങ്ങും ഇതുണ്ട് കൊ റച്ച് കൗങ്ങുംണ്ട് അത് നമ്മള് ഇതാക്കി. തെങ്ങ് തേങ്ങ ഇട്ട്പ്പോ തേങ്ങട്ടിട്ട്പ്പൊ രണ്ടു മാസായി അടുത്തിടെന്നെ ആയിക്കൊണ്ട്ക്കാണ്. ഉം പിന്നെ കൗങ്ങുണ്ട് ആഹ്
തേങ്ങകിട്ടാണെങ്ങിപ്പൊ നല്ല സുഖാണ് ഇപ്പോ തേങ്ങക്ക് നമുക്ക് ചെരട്ടക്കും നല്ല വെലേണ്. തേങ്ങക്കും നല്ല വെലേണ്.
ആഹ്
കൊപ്രടാ
തെ അഹ്ട്ടി തേങ്ങ കൊണ്ട കാര്യണേയ് വെലീണ്ട് മാർക്കറ്റിലെയ്.
ഓഹ് ഇപ്പളും ചക്കകാല സീസണ പോയി നേരത്തെ
ആഹ്പ്പൊ ചക്കന്റെ സീസണാ ഇപ്പൊ ആകെ ചക്കെ ഞമ്മളെ നാട്ടികൂടെ.
അല്ല ഇങ്ങെളവടെ ഈ ചക്ക മാത്രേ ഉള്ളൂ വേറെ ചക്കണ്ടോ ഈനത്തെ ഈ ഈന സാനള്ളു
ആഹ് പിന്നെ ഇതുണ്ട് ഇത് നമ്മള നാടനല്ലാത്തണ്ട് പിന്നെ നാടൻ ചക്ക ഉണ്ട് പയഞ്ചക്കിണ്ട് മറ്റേതൊക്കെണ്ട്.
ആഹ് അത് കിട്ടാണന്ന് കൊടുത്തായിക്കോണ്ട ആരെര്ത്തേലും ഇന്നിപ്പോ അടുത്തല്ലപ്പോ ഇക്കൊല്ലൊന്നും ണ്ടായന്ന്റീല ഇഞിപ്പോ എന്തായാലും ഈ സീസം കഴിഞ്ഞാ പിന്നെ അടുത്തതിലാക്കാരം ഇണ്ടാക
ആഹ് അത് ഞമ്മളെ അൽവാസി ചെർക്കൻ പോര്ണ്ണ്ട്റഞ്ഞീന്നു ഏഹ് അടുത്താഴ്ചേറ്റെ. ഒറപ്പിച്ചിട്ടില്ല. അപ്പൊ ഓന്റെടുത്ത് കൊടുക്കാ. കൊറച്ച് മാങ്ങിണ്ട് മാങ്ങിണ്ടേയ്ക്ക്ണേ അമറ്റേതയ്. മൂവാണ്ടന് മൂവാണ്ടംമാങ്ങ
ഏയ് അതുണ്ടായ്ന്നോ അതെത്രണ്ണണ്ട് എത്ര മൂച്ചിണ്ടും അവടെ.
അഹ് മൂന്നെണ്ണണ്ട് രട്രണ്ണം നമ്മള് വിറ്റു രണ്ടെണ്ണത്ത്മ്മത്തെ മാങ്ങ ഇക്കുറിത്തെ വിറ്റ്ക്കാ.
ഏയ് ഏഹ കോയമ്പത്തൂരില്യ ഏതൊക്ക വലിയ കമ്പനിക്കരാ ഏഹ് അങ്ങനല്ലേ നമ്മള് മാങ്ങ മാത്രം വിറ്റിക്ക അത് ഇപടെയ് എവിടേറ്റെ കോയമ്പത്തൂരേറ്റൊരു അച്ചാറും കമ്പനിക്കാർക്ക് ഓൽക്ക് കൊട്ത്ത്ക്ക. ഓൽക്ക് അച്ചാറ്ണ്ടാക്കാം മാങ്ങച്ചാറ്ണ്ടാക്കാനേയ് ഓല് വന്ന് കൊറേ കാലായി ചോയിച്ച് നമ്മളന്ന് കൊടുക്കാൻ കരുതിട്ടൊന്നില്ല പൂ പ്പിച്ച് തിന്നാണ് നല്ലത്. അയില് പിന്നെ ഓല് വന്ന് ചോയിച്ചപ്പോ അങ്ങനെ കൊടുതാ ഹലോ? ഹലോ? ഹലോ? ഹലോ കേൾക്കുന്നില്ലേ ഹലോ? ഹലോ? ഓ അത് അങ്ങനെ കൊടുത്തേന ഞമ്മള് മാങ്ങാള്ക്കോ പോപ്പിച്ചിട്ട് ഏഹ് അത്‌ ശെരി അങ്ങേനെര്ന്നു ആഹാ ഹലോ? ഹലോ? ആഹ പിന്നീപ്പാ ആഹാ വേറെന്തൊക്കെ പോ വേറെത്ത കാര്യങ്ങൾക്കങ്ങനെ പോണ്. അവിടൊക്കെ എങ്ങനെ നടക്കണ് കാര്യ ശരിയല്ലേ? നമ്മള് ജ്ഞി രണ്ടു മാസം കഴിഞ്ഞിട്ടേ ഇങ്ങനെ ആലോയ്ച്ചിണ്ട്. നാട്ടില് പ്രത്യേകിച്ച്ഒരടിയൊന്നുല്ല
ആഹാ ഹ് ആഹ്ണ്ടായിനു അഹ ചെറ്യോരു പ്രശ്നം ഇണ്ടായിനു
പോ ചെങ്ങയിമാര്
ആഹ് അഹ് അതീ ലോകകപ്പ് ടക്കല്ലേ അയിന്റെ പ്രശ്നങ്ങളായിട്ടേ
അഹ് ടിം
മറ്റേ പന്ത്ളിന്റെ
ന്ന് അപ്പോ സാധനം കൊണ്ട്രി അ ഞങ്ങ അങ്ങനെ രീതി മട്ടത്തില്ങ്ങസാധനം നമ്ക്ക് ഇപടിം തങ്ങ്യ കൊഴപ്പല്യ
ആഹ് ആഹാ ഇങ്ങക് കൊട്ന്നാ കി യന്നാ എല്ലാ തിന്നാ കിട്ട്ണ്ടാവുലേ തകിയപഅ് കടന്നീ കൊട്ന്ന തകഞ്ഞോ മുബോടുന്ന് ആഹേ
ആഹ് അത് തയ്ഞ്ഞു വേ
അത് ഞമ്മള് ക്കണുണ്ട് ഇണ്ടായതക്കെ
ആഹ് ആഹ് എല്ല ഇല്ലൊക്കെ അഴച്ചു വരാണങ്കി കൊണ്ടുന്നാ മതി ഇങ്ങ രണ്ട് മാസം കഴിഞ്ഞ വരില്ലേ
മാ മാങ്ങണ്ട് കണ്ക് ബാക്കി വെച്ചക്കാ അപ്പങ്ങനെ കൊടുക്കാന് ആരെങ്കിലൊക്കെ വന്നുമ്പോ ഇതേമാരി ഗൾഫുക്ക് അയക്കാനൊക്കെ വിദേശൊക്കെ യക്കാനെ നമ്മൾ ബാക്കി വെച്ചതാ മാങ്ങേം സാധനങ്ങളൊക്കെ നേന്ത്രപയവേണോ അവിടക്ക്
ആഹ് ത് ന്നാനേന്തപയം കൊടുത്തയചാളി ആ ങ്ങള്വരുമ്പോ കൊട്ന്നാലും മതി അല്ലപ്പ നാട്ട്കൂടെ ഇ മാങ്ങാ വിറ്റാ പൈസ ഒന്നും കിട്ടൂല?
മാങ്ങ വിക്കണ്ട് നമ്മള് രണ്ട് മൂച്ചി കൊടുത്തു അതേമാരി ഇങ്ങനീ അച്ചാർ കമ്പനിക്കാക്കിയോ കോയമ്പത്തൂരിള്ളെ
പ്പോ ഗുഡ്സ് വണ്ടി മറ്റെ വണ്ടിയെ കൊണ്ടോവലു
ആഹ് അങ്ങനെത്തോലുണ്ട് അഹ് വി റ്റ കിട്ടോ പക്ഷേ ഓല മാങ്ങാറിഞ്ഞ മരിന്നടിച്ച് വരുന്ന മാങ്ങാളാണ് നമ്മള മാരില്ല നാടൻ മാങ്ങളാവൂല
ഏഹ്
ഉം നമ്മളത് നേരെ ഈ അച്ചാറ് കമ്പനികാർക്ക്‌ ഓരിങ്ങനെ വന്ന് ചോയിച്ചാണ് അപ്പങ്ങനെ കൊടുത്തോ
ഓല് ഡെയിലി വന്ന് ചോദിച്ചോപ്പോ
ഓലിങ്ങനെ എന്താപ്പൊ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് ചോയിച്ച് ട്വടെത്തി ഇങ്ങനെ ഏഹ് തിണ്ടോ മാങ്ങ കൊടുക്കണ്ടോ നമ്മക്കിങ്ങനെ അച്ചാറ് കമ്പനിക്കാണേ മാങ്ങ അച്ചാറ് ഉണ്ടാക്കാ മാങ്ങ അച്ചാറ് ഉണ്ടാക്കാ
ആഹ്
അപ്പൊ പിന്നെ ഇങ്ങനെങ്ങ് കൊടുത്തു നല്ല വെലേം കിട്ടി പിന്നെ
ഓഹ് അതേ ഇപ്പന്താ തെങ്ങുമെന്താ തേങ്ങല്ലാത്തപ്പോ
പ്പ ഞമ്മള് രണ്ടു മാസം മുമ്പിട്ടതാണ് ന്നാലും കൊറവാണ് ഞമ്മളെ ഇക്കുറി ദ് വളം തൊന്നും ഇട്ടൊടുത്തിട്ടില്ലേ സാധാരണ ഓല് പറയനത് വേടിച്ച ഓല് ഉപ്പൊക്കെ ഇട്ടൊടുക്കണന്നാ പറയണേ ആറു മാസം കൂടുമ്പേ തെങ്ങിന്റെ മറ്റക്ക് തെങ്ങ് ഉപ്പും വളവും അതൊന്നും ഞമ്മള് നടത്തിട്ടില്ല നമ്മള് ആഹ് പിന്നാത്
ങ്ങടെ തൊടുല് റബറണ്ടായിന്നില്ലേ കൊർച്ച് റബർ ഓര് സ്ഥൽത്ത്
ആഹ് അത് ഞമ്മള് മുറിച്ചുത് മുറ് ച്ചെട്ടിപ്പോ ഡ്രാ തിന്റെ ഫ്രൂട്ട് ' വേറൊരു പയം ഞമ്മള് കഴിച്ച് ഈ അടത്തിക് പ്പൊ ഉം അത് കൊറെ കാലായിട്ടെ ഉം
ആ അത് ഉൺണ്ടാന് മുമ്പ് വെട്ടിയപ്പോ അയിന്ന് വെട്ടിയപ്പോ നല്ലതിട്ടീനു പാലൊക്ക കിട്ടീനു അപ്പോ
ആഹ് അയ്മ നല്ല പാലൊക്കണ്ടായി അയ്മ നല്ല സമ്പാദം നമ്മ ഇണ്ടാക്കി അയിന്റെ കാ കാലാവധി കൈയിലൊടുത്തിക്കണ്
ആഹ്
ഉം ഉം ഞായതാണ്
ഏഹ്
പിന്നെ ഈ എരുത്തുകുടെ പെരക്കാര് വന്നോണ്ടേ ഒളുക്ക് ശല്യാണ് ഈ കൊതുകാണ്ട് ന്നൊക്ക പറഞ്ഞിട്ട്
ആഹ്
മയക്കാലല്ലേ
ആഹ്
അങ്ങൊനിണ്ട് അപ്പ അങ്ങനെ ഞ്ഞി ഞമ്മക്കു ഓൽക്കു ഒന്നുറ്റ് റ വേണ്ടാ പറഞ്ഞിട്ട് ഒരു പ്രശ്നണ്ടാ രിതിട്ട ഞമ്മള് പിന്ന കൊടുത്തു
ങ്ങളെ സ്ഥലം മൊത്തം കൊടുത്തക്ക അതോ മറ്റേ റബ്ബറു മാ
ആഹ് റബറള് കൊടുത്തു മുറിച്ചൊടുത്തു മരങ്ങള് മറ്റൊടെ ഞമ്മള് പ്പൊ വേറേ തൊടത്തി കൃഷി
ആഹ് എത്ര സ്ഥലണ്ട് അപ്പൊ
അത് മൂന്ന് വിസ്ത് മുപ്പത് വിസ്തീരം ഒക്കെ ഉണ്ട്
ആഹ് അത് ശരി ആ ങ്ങളെന്താലും രണ്ടു മാസം കഴിഞ്ഞ ഇങ്ങോട്ട് വരില്ലേ
ആഹ് വരാൻ കര്ത്ണ്ട്
ആഹ് അല്ല ഇപ്പ നാട്ടില് പെണ്ണൊന്നും ആലോചിച്ചിലില്ലേ
ഏഹ്
നാട്ടില് പെണ്ണൊന്നും ആലോയിച്ചിണിലെ അപ്പൊ
പെണ്ണ് ആലോയിച്ച്ണ്ട് ഞാൻ നോക്കിക്കോണ്ട് നിക്കാണ് ഇപ്പ ഈ തിരക്കായൊണ്ട് ഞാൻ പ്പൊയിനങ്ങ് ക്കലുല്ല പെരക്കാര് ങ്ങനെ ചോദിച്ചുണുണ്ട് നോക്കുണുണ്ട് ഇപ്പ രണ്ടെണ്ണം കാണാൻ പോയ്ക്കണ് കാണാൻ പോയ്ണ്
ആഹ്
ഉം പിന്നിങ്ങനെ ഒന്ന് ഒന്ന് പോയി എന്നിട്ട് ന്റേം നടത്താനൊക്കെ കരുതിയതാണ് നമ്മളാ രണ്ട് മാസം കഴിഞ്ഞിട്ട് പോയിവന്ന്ട്ട് ക്കെ
ആഹ്
ന്നിട്ട് നടത്താകെരുതിക്കാണ് ആഹ്
പെങ്ങടെ മോന്റേം
ആഹ് ആഹ് എന്തേലുംകാണ്ടി കൊണ്ടരാ നോക്കാ അത് കുഴപ്പന്നുല്ലല്ലോ
ഏഹേ വേറെ കോയപ്പൊന്നുല്യ ന്ന ശരി
ആഹ് ആഹ് ആഹ് എന്ന ഒക്കെ ശരി